ആഹ
ഹലോ എന്തൊക്കെണ്ട് വിശേഷം.
ഹലോ.
ഹലോ കേക്കുന്നില്ലേ.
ആഹ് കേൾക്കൂണ്ട്‌ പറയൂ എന്താ കൊയ്പ്പല്ലാതെ സുഖയിട്ട് പോണു.
അങ്ങനെ പോണ് ല്ലേ. സുഖായിട്ട് പോണു ഇവടെ നല്ല മയേടാ അവിടെന്ത പാട്.
ഇബടിം നല്ല മഴേണു ഇന്നലെ ഒരൊലൊർച്ച ഉണ്ടായിനു ഇന്ന് ഫുൾ ടൈമ് മഴയേണു.
ആഹ് അതെ രാവിലെ മുതല് തൊട്ങ്ങ്യ മയെ. ര രൺ രണ്ടുസൊക്കായ്ട്ട് നല്ല വെയിലെന്നേനി ലേ മഴക്കാലംന്ന് പർഞ്ഞിട്ട് കാര്യല്ല്യ പ നല്ല വെയിലേന്നു.
ആഹ് അതന്നെ അതന്നെ.
എങ്ങന അവിടെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട്. ക്കെണ്ടോ ഈ നല്ല വേനലൊക്കാണെങ്കില് കിണറൊക്കെണ്ടോ അട്ത്ത്.
ദ്ധിമുട്ട് വന്ന്ട്ട് എ പാടത്തിന്റെ ഏരിയാവുമ്പൊ ബുദ്ധിമുട്ട്.
ഇല്ലലേ എടാ റേഞ്ച് കൊറവ്ണ്ടോ ഒന്ന് ന്നെ അ റേഞ്ച്ല്ല സൽത്തിലേക്ക് നിക്ക്ട്ടോ.
ആഹ് ഓക്കെ ഓക്ക ആണ് ല്ലേ അയ്ശെരി ഓക്കെ ഫുട്ടൊക്കെ കഴിച്ചോ.
ഓഹ് ഫുഡൊക്കെ കഴിച്ചു ഇന്ന്പ്പൊ മജ്ബൂസ്ണ്ടാക്കാ വിചാരിച്ച്. ഉച്ചക്കെക്കെ ആഹ് അതെ ആഹ് അപ്പം. ആഹ് ചിക്കൻ മജ്ബൂസ് പൊര്ച്ചാട്ട് നി നിങ്ങള് വെക്കാ രണ്ടോ എങ്ങനെ ബിരിയാണ്യൊക്കെ വെക്കാറവിടെ പൊര്ച്ചാട്ടാണ് വെക്കല് അല്ലേൽ നിങ്ങള്. പിന്നെ സാദാ പോലെ മസാല കൂട്ടിയിട്ടാണോ വെക്കാറ്.
ഞാൻ സാധാ പോലെ മസാല കൂട്ടിയിട്ടും വെക്കും പൊരിച്ചിക്കാണ്ടും വെക്കും.
അ പക്ഷെ ഒന്നൂടിം ടേസ്റ്റ്. ആഹ് ടേസ്റ്റ് പൊര്ച്ചാട്ടല്ലേ ആഹ് അതാണ് ഒന്നൂടി ടേസ്റ്റ് ആഹ് എനിക്കു ഇഷ്ട അങ്ങൻത്തതെന്നെ. പി പിന്നെ ഈ മയത്തൊക്കെ നല്ല ബീഫ്. ഓഹ് ഫാസ്റ്റ് ഫുഡ് ഇണ്ടാക്കോ ചോയ്ച്ചാല് അങ്ങനെയൊന്നു ഇണ്ടാക്കൂല എന്നാലും എന്റെ രീതിക്കൊക്കെ ഞാൻ ഇണ്ടാക്കും കൊർ ച്ചാൾക്കാർക്കൊക്കെ ഒപ്പിക്കും അല്ലാതെ കൊറേ ആൾക്കാരൊക്കെ വരാ അങ്ങനെ ഫുഡ്ണ്ടാക്കാനൊന്നും അങ്ങനെ കയിയൂല അങ്ങനെ. ക്കിട് നമ്മള് പൊർത്ത്ന്ന് വാങ്ങും ഇപ്പൊക്ക. ആഹ് യൂട്യൂബിലൊക്കെ നോക്കും യൂടൂബ് നോക്കി പിന്നെ അത്ണ്ടായോണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യല്ലല്ലോ എന്ത് ഇതില്ണ്ടല്ലോ സെർച്ചെയ്താല് യൂട്യൂബായലും ഗൂഗിളായാലൊക്കെ. ഇല്ല വല്ല്യ താല്പര്യമൊന്നുല്ല എന്നാലും ആരെ ഇണ്ടാക്കി തന്നാലാണ് കൂടുതലും കഴിക്കാൻ ഇഷ് ട്ടേ മുക്കാല അങ്ങനേണല്ലോ ഫുഡൊക്കെന്താറിയോ ഞാനൊക്കെ ഞാനൊക്കെ പണിട്ക്കാണെ ഇൻക്ക് പെട്ടന്ന് മടുപ്പ് വരും പിന്നാ ഫുഡ് കഴിക്കാൻ പറ്റൂല.
ഓഹ് അയ് ശര്യ അപ്പം സ്വന്തക്കായിട്ട് ഇണ്ടാക്ക്ണ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ഇൻക്കു അങ്ങനെ തന്നെ സ്വന്ത
ആഹ് അതെ അതെ അതായത് നമ്മളത് അത്രേ എഫേർട്ട്ട്ട് ചെല പ്പ ഇണ്ടാക്കി കയ്ഞ്ഞാ ചെലപ്പ പിന്നെ കയിക്കുന്ന ടൈമിലൊരു മടുപ്പാ.
ആഹ് അതന്നെ ആഹ് അതന്നെ പക്ഷെ വേറാരെങ്കിലും ഉണ്ടാക്കി തന്നാൽ അത് കഴിക്കാൻ ഭയങ്കര.
കഴിക്ക ഇ അത് ടേസ്റ്റ് കഴിക്കാന് ഇഷ്ടേകര നമ്മള് കൊറേ കഴിക്കും. അത് ശര്യാ പിന്നെന്താടാ ഹോബീസൊക്കെ വെറുതെ ഇരിക്കുമ്പന്താ ഹോബീസൊക്കെ.
വെർ ഓഹ് റീഡിംങ് ഒക്കെ ഇഷ്ടണ് പക്ഷെ ഞാന് പാത്തുമയുടെ ആട് എന്ന നോവല് ഫുള്ള് വായിച്ചു തീർത്തു പിന്നെ ഇംഗ്ലീഷിന്റെ ലാംഗ്വേജ് അധികം ഭയങ്കര ഇഷ്ട ട്ടോ പിന്നെ ട്രാവലിംഗ് ആണ് ട്രാ ആഹ് ട്രാവലിംഗ് എന്ന് പറഞ്ഞാല് നമ്മള് ബൈക്കി ട്രാവലിംഗ് പിന്നെ നമ്മുക്കി ആഹ് അതെന്നെ അതെന്നെ
അതെ അതായത് ആർക്കും ഇഷ്ടഉള്ള ഒരു സംഗതിയാണ് ട്രാവലിങ് നമ്മളെ മൈൻഡ് ഓക്കെ ആക്കാനും പിന്നെ അതേപോലെ തന്നെ നമ്മള് ഏഹ് ഓരോ സ്ഥലങ്ങൾ കണ്ടിരിക്കണന്നാണ് കാരണം ഏഹ് റൈഡിംഗ് എന്ന് പറഞ്ഞാ നമ്മള് ആഹ് ഇത്രേ വിശാലമായ ലോകല്ലേ ഇത് നമുക്ക് കാണാനുള്ളതന്നെ പക്ഷെ നമുക്ക് നമ്മളെ അവസരം കൊണ്ട് നമുക്ക് ചിലപ്പോ പോവാൻ പറ്റിക്കൊള്ളണംന്നില്ല
ആഹ് അതന്നെ അത് ഏറ്റോം കൂടുതൽ ഇഷ്ടം ഫോർ വീലറിലാണോ റ്റു വീലറിലാണോ
എനിക്ക് റ്റു വി വീലറ് ആണ് ഇഷ്ടം താല്പര്യം പക്ഷെ ഇപ്പം മക്കളൊക്കെ ആയത് കൊണ്ടേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല റ്റു വീലറ് അത അതെ പ പറ്റൂല്ല കഴിയൂല്ല പിന്നെ ഈ മയെത്തൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യണം എടക്കൊക്കെ ഒരു ഈവനിംഗ് ഒക്കെ പോയി ചായൊക്കെ കുടി ക്കാനൊക്ക നല്ല ഇൻട്രസ്റ്റാ
ആഹ് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്ഥലാണ് നമ്മളെ വീ പിന്നെ ഈ മല മല ഭാഗത്ത് കോടമഞ്ഞിന്റെ ഇതൊക്കെ ഉള്ള സ്ഥലത്ത് ഭയങ്കരയിട്ട് നല്ലതാണ് ആഹ് അങ്ങനത്തെ സ്ഥല
ഫ്രീയാണോ
ആഹ് ഞങ്ങളിവിടെ മലയാണ് ഇവിടെ പിന്നെ ഭയങ്കര കോടക്കെ ഇട്ട് മൂടി വന്നിട്ട് അവിടുന്ന് ഇങ്ങനെ അതോക്കെ നോക്കി ചായൊക്കെ കുടിക്കൻ ഭയങ്കര ഇഷ്ട അതൊരു വൈബ് ആണല്ലോ
ഓഹ് പറയാണ്ടോ അതായത് നമ്മുക്ക് അങ്ങനെ ആവുമ്പോ എന്താറിയോ ഈ പ ഈ നമ്മ ഒരു ചെല്ലനുണ്ടല്ലോ മഴ കട്ടഞ്ചായ പാട്ട് എന്നൊക്കെ പറ ഞ്ഞിട്ട് അതായത് ഈ മഴേൻ്റെ ടൈമില് ഈവനിംഗ് ഒക്കെ എന്തെങ്കിലും പൊരിക്കടികളൊക്കെ ഇണ്ടാക്കണം അപ്പൊ അതൊക്കെ ഒരു രസയി ഇപ്പൊ ഫുളള് കടേന്ന് വാ ങ്ങണയോണ്ടേ എല്ലാരും പെ ട്ടെന്ന് പണി തീർക്കണല്ലോ എല്ലാ സാനോം പൊറത്തൂന്ന് വാങ്ങാൻ കിട്ട്ല്ലേ ആഹ്
സിമ്പിൾ വയസ്സല്ല നമ്മളെല്ലാരും ഇഷ്ട്ടപ്പെട്ട് അല്ലാത്ത ടഫ് ആയിട്ട് ആരും ഇതും കൂടുതലായിട്ട് ഇതകാൻ പ റ്റണില്ലല്ലോ
ഉം പറയാണ്ടോ കാരണം കൂടുതലായിട്ട് നമ്മുക്ക് പിന്നെ ഒരു നൂറ് രൂപ കൊടുത്താല് നമുക്ക് ചിലപ്പോ കുറച്ച് എണ്ണക്കടികളൊക്കെ കിട്ടുള്ളൂ പക്ഷെ ആ സ്ഥാനത്ത് നമ്മള് സാധനം വാങ്ങിയാട്ട്ത് ആഹ് വീട്ടിൽ ഇണ്ടാക്കണെങ്കി ക്വാണ്ടി റ്റി കൂടുതൽ ഇണ്ടാവും ആ ശരിയണ് എല്ലർക്കും എത്തും ചെയ്യും മറ്റേ സാധനം വെല്യ രസ ഉണ്ടാവൂല എന്താണ്
സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടണോ
ആ ചിലപ്പോ ഈ കുട്ടിൾ സ്കൂളിട്ട് വരുന്ന ടൈമിലൊക്കെ ഇവിടെ അടുത്ത് കടകളുണ്ട് അപ്പൊ മാക് സിമം ഞാ അവര് അവിടെ പോയി വാങ്ങൊണ്ട് വരും പെട്ടെന്ന് പിന്നെ ഇണ്ടാക്കൽ പൊതുവ് പായസം അങ്ങനത്തൊക്കെ ഇണ്ടാ സേമിയ പായിസൊക്കെ ഇണ്ടാക്കൻ നല്ലപ്പോ കൂട്ടന്നെ പേക്കോടുക്ക എറങ്ങണേനോണ്ട് അതണ്ട് പാലിട്ടാണ്ട് തിളപ്പിച്ചെടുത്താലെ സംഭ ആയല്ലോ
ആഹ് അതെ അതെ ആഹ് അതന്നെ എല്ലാരും ഇപ്പ അങ്ങന നോക്ക ഓഹ് അലക്കല് കഴിഞ്ഞു കുളി കഴിഞ്ഞു ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നിക്കായിരുന്നു ഓഹ് രാവിലെ തന്നെ പണിയൊക്കെ കഴിഞ്ഞു ഇപ്പം കുളി കഴിഞ്ഞപ്പോ ഇനി ഉച്ചക്കുള്ള ഫുഡ് ഒന്ന് കഴി ക്കണംന്ന് വിചാരിച്ച് കുത്തിരിക്കണ്ട് എല്ലാരും വന്നിരിക്കണ്ട് അപ്പൊ ഇന്നെന്താ ഉച്ചേക്ക്
ആഹ് ഞാൻ പറഞ്ഞല്ലോ മജിബൂസ് ഇണ്ടാക്ക മജിബൂസ്ണ്ടാക്കി ആഹ് പിന്നെ എന്താണ് മോനാണോ വിളിക്കണേ
ആഹ് അത് മോനാണ് വിളിക്കണേ ഓന്റെ കയ്ൽ ഇങ്ങനെ ഹാൻ സെറ്റ് കിട്ടണേ അപ്പൊ പിന്നെ അതോണ്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. കുട്ട്യേൾക്ക് ഇപ്പ അങ്ങനെ ഫോണ് കൊടുക്കാനൊന്നും പറ്റൂല്ലല്ലോ.
പറയാൻണ്ടൊ. അവരെ കണ്ണിനും പിന്നെ ബ്രെയിനൊക്കെ കേടാം. അവരെ കോൺസെൻട്രേഷൻ തന്നെ മാ ആ ഒന്നിനും ശ്രദ്ധ കിട്ടൂല മക്കക്കെ.
ആഹ് അതന്നെ. ഫോണായിട്ട് ഇങ്ങെ തായി. ഓനയ്ന് ഭയങ്കരായിട്ട് ഗെയിം ആണ്. ഫുള്ളായിട്ട് കൈ കളിക്ക്ണതെ. അതോണ്ട്.
ഭയങ്കര എഫെക്ട് ചെയ്യ്ണ. വല്ലാത്തതൊക്കെ നമുക്ക് അത്ര റീൽസ് എന്താ കണ്ടാല അവര് അങ്ങനെ വീഡിയോസ് കണ്ടുപോവൊള്ളു. മറ്റേ അവർക്കു ഒരു ശ്രദ്ധ അതിലേക്കെന്നെണ്ട്. ആ അതെ പിന്നെ എടാ ചർ ചെറിയ ചെറിയ കുട്ട്യേൾക്ക് ഈ. ബ്രെയിൻ ഇമ്പ്രൂമെന്റ് ചെയ്യാൻള്ള ഗെയിംസ് ഒക്കെ ഇണ്ട്. അതൊക്കെ ഒന്ന് ച നോക്ക്യാേക്കെണ്ടി. ഈ ഫയർ ഗെയിംസ്. പിന്നെ അതുപോലെ ആ വയലൻസിന്റെ ഗെയിമൊക്കെ ഒഴിവാക്ക.
ആ ആഹ്. അത് ചെയ്ത് കൊടുത്താൽ എന്താ പ്രശ്നം അറ്യാെ. അത് രണ്ട് മിനിറ്റ് വൈക്യാലും പിന്നെ വേണ്ടാന്ന് പറയും. പിന്നെ ഓനായിട്ട്ള്ള ടോയ്സ് ആയിട്ടുള്ളതൊക് ക്കല്ലെ.
ആ അതെ ഐറ്റംസ് അങ്ങൻത്തൊക്കെ. ഉം ഉം വാശി കൂട മക്കക്കെ. അങ്ങനെ ആട്ട് കിട്ടാഞ്ഞാ പിന്നെ വാശ്യാണ്. ഉം. ഇപ്പൊ ഇത് നമ്മളെ ഈ പാരന്റിങ്ങിലൊക്കെ. പാരരന്റിങ്ങിലൊക്കെ ഈ സൈക്കോളജിസ്റ്റ് അവരൊക്കെ പറി ണെന്താ. കുട്ട്യേൾക്ക് മാക്സിമം ഫോൺ ഒഴിവാക്കാനാണ്. പക്ഷെ നമ്മളെന്നെ ചെലപ്പം ചെല സാഹചര്യങ്ങള് നമ്മള് കൊടു എത്ത് പോവും. കാരണം നമുക്ക് എന്താ പണി ഇടുക്കാനോ, അല്ലെങ്കില് വേറെന്താവശ്യക്കെ നമ്മൾ ചെ ഒന്ന് കൊറ്ച്ചേരം അടങ്ങിയിരിക്കട്ടെ വച്ച് നമ്മള് കൊടുത്തു പോകും.
ആ അത് കൊടുത്തു പോന്നതാണ്. ഏറ്റവും വലിയ റിസ്ക് ആയിട്ട് വര്ണത്. പിന്നെ അത് മക്ക്. ഇങ്ങെനെ ശീലയാലും ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ അത് മാറ്റി ഇടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്വാണ്.
ബുദ്ധിമുട്ട് അതാണ്. പിന്നെ അവർക്ക്ത് കിട്ടാഞ്ഞാ ഭയങ്കര ദേഷ്യാവും.
ആഹ് പറയാണ്ടൊ. ഭയങ്കര ദേശ്യന്നേണ്. പിന്നെ വാശി, കുറുമ്പ്
ആ. പിന്നെ എന്താ അറ്യാെ പഠിപ്പി ശ്രദ്ധ വരൂല. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇണ്ട്. എന്താ ഫുഡ്ഡൊക്കെ കൊടുക്കല് മോൻക്ക്.
മോനെ എല്ലാ ഫുഡും കൊടുക്കല്ണ്ട്. എല്ലതും. അല്ല. ഫാസ്റ്റ് ഫുഡ് വല്ലാണ്ട് കൊടുക്കല് ഇല്ല. ആഹ് നാല് വയസായിട്ടുണ്ട്. അപ്പം ഫാസ്റ്റ് ഫുഡ്‌ ഓന്റ പറ്റൂലല്ലൊ. ബ്രെയ്ന് ഡെവലപ്പ് ചെയാണെങ്കിലും മാണല്ലൊ ഞമ്മ
അതെ. ആ അത തന്നെ അതൊക്കെ എങ്ങനെ ഷെയ്ക്ക് ആയിട്ട കൊടുക്ക. അല്ലെ അങ്ങനെ ഇതായിട്ട്. കുടി തിന്നോ. പച്ചക്ക് തിന്നോ.
ഞാൻ ഫ്രൂട്സ് തിന്നാണ്ട് സാലഡ് ഇണ്ടാക്കീട്ടാണ്ട് മാക്സിമം കൊടുക്കല്ല്. പിന്നെ ഷെയ്ക്കായിട്ട് ഞാൻ കൊടുക്കും. പക്ഷെ ഓവറ് തൺപായിട്ട് കൊടുക്കലില്ല.
അതെ ഷെയ്ക്കാ ബെറ്റർ എന്താ അറ്യാെ. നമ്മൾ സാലഡ് പോലെ കൊടുക്ക്ണത. കാരണം അങ്ങനെ ആവുമ്പോ ഓല്ക്ക് അത് പച്ച ക്ക് തിന്നണംന്നാ. ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ പച്ചക്ക് തിന്നണ അപ്പളാണ് ഒരുപാട് ഗുണമേന്മ ഇള്ളത്
ആഹ് അതെന്നെ. കുടു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതൊക്കെ കിട്ട്ണത് നമ്മൾ ഈ സാലാഡ് ആയിട്ട് കൊ പക്ഷേ ഷെയ്ക്കായിട്ട് ആകുമ്പോതും മിസ്സായി ഇട്ട് പിന്നെ ഓലൊന്ന് രണ്ട് മുറുക്ക്. ആ അതെന്നെ. രണ്ടും രണ്ട് ആ അതെ അതെ.
പിന്നെ ഇപ്പം കുട്ട്യേൾക്ക് കൊറെ ന്യുട്രിമിക്സ്. അങ്ങനെ കൊറെ ഇതുകളൊക്കെണ്ട് പാല്ക കൽക്ക്യാട്ട് കൊടു
ആഹ് ഞാൻ ന്യൂട്രി ൻസില് ഞാൻ എ ബിസിന്റെത് മാത്രേ കൊടുക്കല്ലുള്ളൂ വാ ക്കിയുള്ളതൊന്നും ഞാൻ കൊടുക്കലില്ല എ ബിസിന്റെത് ഞാൻ രാവിലെ ഇതും പിന്നെ ഈ മിൽ
അതെ ആഹ് അതെ അത് ന്നിട്ട് കുടിക്കുന്നുണ്ടോ കുടിക്ക്ന്ന്ണ്ടോ അയിന്റെ ടേസ്റ്റ് എങ്ങനെ മധുര ണ്ടാ ഇതില് ഞാനെന്റെ മക്കക്ക് കൊടുക്കണം വിചാരിച്ചിരുന്നു
നാച്ചുറലായിട്ട് കൊടുക്കണം അത് നാച്ചുറലായിട്ട് പൊടിച്ചിട്ട് നാച്ചു ഇതായിട്ട് കൊടുക്കണം അയില് ഞാന് ഷുഗറൊന്നും ആഡ് ചെയ്യലില്ല ആഹ് വീട്ടിലുണ്ടാക്കും അമ്മള് ഇപ്പൊക്കെ ഇങ്ങനത്തെ ഓരോ വര്
ആഹ് അത് ശരി ആഹ് അതുകൊണ്ട് ഹെൽപ്പിനും ഒരാൾ ഉണ്ടാവും ഡൗട്ടൊക്കെ ചോയിക്കാനും കാര്യങ്ങളൊ
ആഹ് അതെ അതെ വീട്ടിൽ തന്നെ ഇണ്ടായിക്ക ആഹ് എല്ലാം മ രുന്നുണ്ടാ- ക്കും നമ്മളെ വീട്ടിലന്നെ ഒരു വിധം ആഹ് ആയുർവേദം അതാണല്ലോ ഹെൽത്തിന്-
പെട്ടെന്ന് ആഹ് പെട്ടെന്ന് അസുഖം മാറാൻ ഇംഗ്ലീഷ് മരുന്നൊക്കെ ആയിട്ടാണ് ഇപ്പ ആയുർവേദ ആവുമ്പോ പൊതുവേ- നമുക്ക് ആക്കം പോലെ മാറിയാലും നമ്മളെ ആരോഗ്യത്തിന് അതായത് ശരീരത്തിന് കൊഴപ്പണ്ടാവൂല്ല
ആഹ് അതെ അതെ
ഇപ്പ ഇന്റെ മക്കളൊക്കെ തന്നെ ചെ ർപ്പം മുതലെ ആയുർവേദാണ് അധികം കഴിക്കാറ് കാരണം ഓരപ്പാക്ക് ആ താല്പര്യ ആയോണ്ടേ ആഹ് അതോണ്ട് ഇപ്പളും ഓലതില് പെട്ടെന്ന് കൊണക്കെടും കാര്യങ്ങളൊന്നും വരി
ആഹ് അതെന്നെ തടി ഇതായാലും ഒരു ബുദ്ധിമുട്ട് വരില്ല പക്ഷെ- നമ്മള് ഇംഗ്ലീഷിന്റേത് കൊടുക്കാ ണെന്നുണ്ടെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നില്ലെങ്കി ഒന്ന് ഒന്ന് അങ്ങനെ ഘ ട്ടം ഘട്ടായിട്ട് ഇങ്ങനെ പോന്നോ ണ്ടിക്കും വരും
പെട്ടെന്ന് തീരും പക്ഷെ അസുഖങ്ങള് പെട്ടെന്ന് മാറും പക്ഷെ പിന്നീടും അത് ഓലെ ശരീരത്തിലിണ്ടാവും അഹ്ണ്ടാവും മറ്റെതാണെങ്കിൽ പെട്ടെന്ന് കൊറച്ച് ടാ ടൈം എടുത്താലും പിന്നെ അങ്ങനെന്ന എപ്പോളും പനി വരൂല ഇവർക്കൊക്കെ ഇൻക്ക് അയിനൊരു എക്സാമ്പിള വരൊക്കെ കാരണം ഇവൽക്ക് അങ്ങനെ എപ്പോളും പനി ഒന്നും വരുന്ന ആൾക്കാരല്ല ആഹ് മെഡ്സിൻ തന്നങ്ങനെ കണ്ടിന്യൂ ചെയ്യണനോടെ
ആഹ് അത് നമ്മളെ ഈ ആയുർവേദത്തിന്റെ മരുന്നിന്റെ ഒരു ബെനിഫിറ്റാണ് അത് നമ്മള് ഉള്ളിലുള്ള ത് പിന്നെ അണുബാധകളൊക്കെ ഇങ്ങട്ട് പൊറത്ത് കളഞ്ഞി ക്കാണ്ട് നമ്മളവിടെ സ്റ്റോപ്പാക്കി വെക്കേല്ലല്ലോ അത് മൊത്തായിട്ട് നശിപ്പിച്ച് ഒഴിവാക്കാണല്ലോ
ക്കാരല്ലെ അപ്പൊ മരുന്നൊക്കെ ഉപ്പ വീട്ടില്ണ്ടാ ക്കല കൂട്ട് കാര്യം മരുന്നൊക്കെ എങ്ങനെ അതായത് ഇതിന് കൊ റേ ഔധങ്ങളൊക്കെ വേണല്ലോ ഇതൊക്കെ ഇങ്ങള്
ആഹ് അതൊക്കെ ഞമ്മള് വീട്ടില് ഇണ്ടാക്കിക്കാണ്ട് ഞമ്മള് ഉണക്കി പൊടിച്ചിട്ട് ഞമ്മള് ഇതിലൊക്കെ വെ ച്ച് ഇതാക്കി മരുന്ന് പൊടിച്ചിട്ട് കുബ് ഡബ്ബേലാക്കിക്കാണ്ട് കൊടുക്കുന്നതാണ് ഇതൊക്കെ നാച്ചുറലായിട്ട് ചെയ്യ്ണതാണ്
ഉം ന്നിട്ട് നമ്മളെ ഓയൽ അതായത് നമ്മളെ വെളിച്ചെണ്ണേല് വീട്ടിൽ ആട്ടിക്കണ വെളി
ആഹ് അതിലന്നെ ആഹ് മാക്സിമം അതിലാണ് ണ്ടാക്ക അല്ല അല്ലാണ്ട് പൊറത്ത്ന്ന്- ഞമ്മള് വാങ്ങിക്കാണ്ട് വെറുതെ ഞമ്മളെ വിശ്വസിച്ചാണ്ട് വാങ്ങണോലും- ഉം ഉക്കും ഒരു ബെനിഫിറ്റ് വേണല്ലോ
റ്റ് വരുമ്പളാണ് വീണ്ടും വീണ്ടും നമ്മക്ക് ഇതുപോലെ ഒരു ബിസിനസ് ആണല്ലോ ഇപ്പ നമ്മള് ഈ കച്ചോടായാലും അതില് വീണ്ടും വീണ്ടും വാങ്ങിയാണാല് നമ്മക്കൊരു കട ഇട്ടാല് ഒക്കെ അതില് ലാഭം വ- രുള്ളു അതെ അഹ് ശരിയാണ് അപ്പൊ അത് റിസൾട്ട് കൊടു കാരണം നമ്മള് വെറും നമ്മള് തൊഴിലാക്കി എടുത്തിട്ട് കാര്യല്ല അയിനെന്തെങ്കിലും റിസൾട്ട് ഓൾ ക്ക് കിട്ടണം ആഹ് വേണം ആഹ് അതെ ആഹ് ഇണ്ട ഇണ്ടാക്കോളൂ അത് പിന്നെ ഉഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാ അതായത് നമ്മള് കാല് വേദന അങ്ങനേക്കെ ഇണ്ടാവുവല്ലൊ
ആഹ് അതിനൊക്കെ ഉണ്ട് ഓഹ് അതൊക്കെ ചെയ്യലുണ്ട് അതൊക്കെ എണ്ണ ചൂടായിക്കാണ്ട് ഉണ്ടാ നമ്മൾ അതൊക്കെ ചെയ്യലുണ്ട് അതിനൊന്നും ബുദ്ധിമുട്ടില്ല ആ അതൊക്ക
അപ്പൊ ഇതൊക്ക ഏകദേശം ഐഡിയ ഉണ്ടാവല്ലോപ്പൊ ചെറപ്പം മുതൽ അങ്ങനെ കണ്ടതിനോട്
ആഹ് അതൊക്കെനെ എന്റെ മാക്സിമം ഞാൻ വീട്ടന്ന് തന്നെയാണ് ചെയ്യലെ ഞാന് പുറത്തങ്ങനെ പോവലോന്നുമില്ല ആ അതെ അതെ നമ്മളിത് പിന്നെ ഇത് ഫുള്ളായിട്ട് ആഹ് അതെ നമ്മളെ വീട്ടിൽ തന്നെ ഒരാൾ ഉണ്ടാവുമ്പോ ഞമ്മക്ക് ബുദ്ധിമുട്ടണ്ടല്ലോ ഇതൊക്കെ കണ്ടാണ്ട് ഞമ്മളെന്നെ പഠിക്കുമല്ലോ ഒക്കെ
ആഹ് ഓക്കേ ട്ടെടാ എന്നാ ഞാൻ വിളിക്കാം ട്ടോ
ആഹ് ഓക്കെ ഓക്കെ
ഓക്കെ ശെരി
ആഹ് ഉന്ത എ